കേക്കാമോ ഹലോ കേക്കാവോ
ആഹ് കേക്കാം കേക്കാം പറഞ്ഞോ എന്തോ ഉണ്ട് വിശേഷം
വിശേഷം അല്ല ഇങ്ങനെ മഴയൊക്കെ ആയിട്ട് ചുമ്മാ റെസ്റ്റ് എടുത്ത് ചുമ്മാ കിടക്കുന്ന്
ആന്നല്ലേ മഴയുണ്ടോ അവിടെ
ഇപ്പൊ മഴയില്ല എങ്കിലും നല്ല മൂടി കിടപ്പാ അടുത്ത മഴ പെയ്യാൻ പാകത്തിന്
ആന്നല്ലേ ഇവിടെ ഇന്നലെ ഫുള്ള് മഴയായിരുന്ന് ഇന്നലെ ഫുള്ള് ഇവിടെ മഴയായിരുന്ന് ഇന്ന് രാവിലെയും അതുപോലെ തന്നെ മഴയായിരുന്നടാ ആഹ് ഒരു ആറ് മണി തൊട്ട് ട്ട് ഒരു ഏഴ് മണി വരെ നല്ല മഴയും ഇടിയും ഉണ്ടായിരുന്നു ആഹ്
ഇവിടെ ഇടി കുറവാണ് പക്ഷെ എങ്കിലും നല്ല മഴയുണ്ട്
നല്ല മഴയാ ണ്ടല്ലേ ഇവിടെ ഭയങ്കര കാറ്റുണ്ടല്ലേ ഇന്നലെ വൈകിട്ട് അവിടെ ഭയങ്കര കാറ്റായിരുന്നു കാറ്റന്ന് വെച്ചാലും പോരാ നമ്മള് സിനിമയിലൊക്കെ കാണുന്നമണക്ക് ഭയങ്കര കാറ്റായിരുന്നു
ആഹ് ശരിയാ ഭയങ്കരം കാറ്റ ആ ഇങ്ങോട്ടേക്കും കാറ്റൊക്കെ നല്ല കാറ്റുണ്ട് മഴയും ആഹ് ആറ് നിറച്ചും വെള്ളവും
ആഹ് നെല്ലിയ ഇവിടെ പിന്നെ ഇവിടെ പിന്നെ ആ ന്നും ഇല്ല ഇവിടെ ഫുള്ള് അല്ലാതെ നിരന്ന പ്രദേശം പക്ഷെ നല്ല ഇന്ന് രാവിലെ ഒരു ആറ് ടു ഏഴ് മണി വരെ മഴയ ഉണ്ടായിരുന്നു പക്ഷെ നേരത്തെ ഞാൻ ഇവിടെ കിടന്നിട്ട് ജനാല്ലിക്കൂടെ കർട്ടൻ മാറ്റി നോക്കിയപ്പോഴത്തേക്ക് കൊണ്ട് മഴ പെയ്യുന്നു പക്ഷെ ഇപ്പൊ ഒരു ഒരു വെയിലും അല്ല മഴയയും അല്ലാത്തൊരു അടഞ്ഞൊര അന്തരീക്ഷം ഇ
ആഹ് അത് ശരിയ ഞാനും കിടക്കുവാണെങ്കിലും ഞാൻ ജനലിന്റെ കാർ ഇച്ചിരി മാറ്റിയിട്ടിട്ട് ഞാൻ ചുമ്മാ മഴ പെയ്യുന്നുണ്ടോന്ന് ചുമ്മ നോക്കാന് അലാക്കിയിട്ട് തുണി അവിടെ ബേസിന്റെ വച്ചിട്ടണ്ട് വിരിക്കാൻ പറ്റത്തില്ലല്ലോ
ആഹ് ശെരിയ ശരിയാ ഇവിടെ ഞാൻ പിന്നെ തുണി രണ്ടു ദിവസം മുന്നേ കഴുകി കട്ടായിരുന്നു കൊറേ തുണികളെല്ലാവേ അപ്പൊ അതെല്ലാം ഇങ്ങനെ ഫാന്റെ കാറ്റില് രാത്രിയിൽ ഉണക്കി ഉണക്കി എടുക്കുക ചെയ്ത
ആഹ് ആഹ് ഇത് ദിവസം കഴുകിയില്ലെങ്കിലോ കൂടുതലല്ലേ പിന്നേം പിന്നേം പിന്നേം മാറിക്കോണ്ടിരിക്കുവല്ലേ ആ ആ അപ്പഴത്തേക്കും ഭയങ്കരം പാടാ ഒത്തിരി എരട്ടിപ്പണിയാ
എരട്ടി പണി ഇവിടെയും കെടക്കുന്നു ഒരുപാട് തുണികള് കഴുകാനായിട്ട്
ആ ഇത് ഭയങ്കര പാടാ ഓ പിന്നെ കാണുന്ന ഒരിച്ചിരി തെളിയുമ്പഴത്തേക്കും കാണുന്ന വെയിലിന് വെളി കൊണ്ടയിട്ട് ഒണ
പക്ഷെ എന്നാലും ആ ഒണങ്ങി കിട്ടത്തില്ല ആ തുണിയൊന്നും ഒണങ്ങി കി ത്തില്ല നമുക്ക് വെർതെ കൊണ്ടയ്ട്ട് ഇടാന്നേ ഒള്ളൂ അല്ലാതെ
ചുമ്മാ ചൂടൊന്നും മാറത്തില്ല എന്നാ നമുക്ക് നല്ല ഡ്ര എല്ലാം ചൂടായിട്ട് മടക്കി അലമാരയില് ഒതുക്കി വെക്കുന്നത ഒരു രസം
ആ സത്യം അത് ശരിയാ അത് മാ ത്ര നമ്മളി മഴയില്ലാതെ നമ്മള് ഫാന്റെ കീഴിലിട്ട് ഒണക്കുന്നു തുണിക്കകത്താണെങ്കി നമുക്കന്നെ ഒരുമാതിരി ഇല്ല പഴ കൊറേ ദിവസം ഇങ്ങനെ കെടന്ന് കെടന്ന് തുണി ഒരു പഴഞ്ച പോലങ്ങ് ആവുങ്ങ് പക്ഷെ നല്ല നല്ല
അലമാരിന്ന് മൂന്നേ മൂന്ന് ജോടി ഡ്രസ്സേ എടുത്ത് വെളി വെച്ചിട്ടള്ളൂ കാരണം റിപ്പീറ്റ് റിപ്പീറ്റ് അത് തന്നെ ഇടുന്നെ അല്ലെങ്കി പിന്നെ നമുക്കൊരു എന്താ ഈ വെയിലത്ത് കെടന്ന് കെടന്ന് ഒണങ്ങുന്ന ഡ്രസ്സിന് നല്ല സോപ്പ് പൊടിയുടെ ഷാമ്പൂൻ്റെ
ഷാമ്പൂവിന്റെ ഒക്കെ ഒരു മണ ആയിരിക്കും ഇവടെ ഞങ്ങള് കൂടുതല് കംഫേർട്ട് ഉണ്ടല്ലോ കംഫെർട്ട് ഉജാലയുടെ സ്റ്റിഫാൻ ചെയ്തപ്പ ഡ്രസ്സ് നല്ല സ്റ്റിഫ് ആയിട്ടിരിക്കും അപ്പ അതാണ് കൂടുതല് നമ്മള് ഇവടെ ഉപയോഗിക്കുന്നത്
വെയിലത്ത് അതിന് നല്ല മണവല്ലേ
ആ വെയില് കൊള്ളുമ്പം നമ്മളിപ്പം നമ്മളിപ്പ എവിടെലും ഇട്ടൊണ്ട് പോയൊരു തുണിയാണെങ്കിൽ പോലും അത് വിയർത്ത സ്മെല്ലോട് കൊണ്ടന്ന് വെയിലത്തിട്ട് കഴിഞ്ഞ നമ്മള് വെയില് കൊണ്ടത് എടുക്കുമ്പം നല്ല പോലെ നല്ല മണ ആയിരി
ആ ഞാൻ പറയാ അതൊന്ന് ആ എന്താ വിരിച്ചിടുമ്പം തന്നെണ്ട് നമ്മുക്കൊരു നല്ല മണം ഇത് മഴയെത്താവുമ്പഴത്തേക്കും വിരിച്ചിട്ടാലും ഒണങ്ങൂല ചുമ്മാ മുറി മു റിയിലോട്ടും കേറാം പറ്റൂല. എത്രയന്നും പർഞ്ഞാ ഈ ഹാ ഈ ഫാന്റെ അടിയിലൊക്കെ ഇടുമ്പഴത്തേക്കാണെല്
സത്യവാ സത്യാ പർഞ്ഞെ ഇവടാന്നെങ്കി രാവിലെ എന്റെ മോടെ ഡ്രസ്സാണെങ്കി ഞാൻ പിന്നെ അയൺ ചെയ്താ കൊടുത്തത്. അവ അവൾടെ തുണിയെക്കെ
കൊച്ചിന്റെ യൂണിഫോം ഞാന് അല്ലെങ്കി ഈ പടിയുള്ള ഫാഗമേ ഒണങ്ങ
ആ